ഹ
ആഹ് പ കേക്ക്‌ണ്ടാ.
ആഹ ഇണ്ട് കേക്ക്‌ണ്ട്.
എന്തക്കെ വിശേഷം?
എന്താ സുഖാണ് അങ്ങനെ പോണു. ഒരുങ്ങിയോ? പണികളൊക്കെ ഒരുങ്ങിയോ?
ആ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
അതെല്ലേ മ്മ് ഫുണ്ട്‌യ്ച്ചിട്ടില്ല.
ആഹ ഇല്ലില്ല കഴിച്ചിട്ടില്ല. കുളിക്കാനൊക്കെ ഉണ്ട്, കുളിച്ചിട്ടൊന്നുല്ല.
അതല്ലേ ആഹ, മഴ കാരണം മ്മ്ഹ്.
മഴായിട്ട് ചടച്ചിരിക.
മ്മ് മ്മ് മഴ പെയ്ത ഒരു മടിയാണ്. മഴ പെയ്താൽ പിന്നെ മടി വരുള്ളു ആദ്യം.
ന്നാ അതെതെ. എന്നാ രാവിലെ തുടങ്ങിയിണ്ടന്ന് രാവിലേ മഴേണ്.
അതല്ലേ ഇപ്പാ താ അവിടെ ഇപ്പ വന്നു. ഇപ്പൊ ഇതുവരെ ഒന്നുംകൊയപ്പണ്ടാന്നില്ല. ഇപ്പ ഇങ്ങനെ ചാറി കൊണ്ട ഇരിക്കണ്ട്. പള്ളിക്കാരന്നും എത്തിട്ടില്ല.
പോണ ആ സമയത്ത് നല്ലൊരു മഴേയ്തു.
മ്മ് മ്മ് അതെ മ്മ്. പിന്നെ, ഏ.
എന്തേ
ഫുടെന്താ ഇണ്ടാക്കിയന്ന്
ഫുഡ് എന്താന്ന് പച്ചക്കറിന്നെ വേറെ എന്തോ സ്പെഷ്യലൊന്നുംല്ലന്ന് നോർമലി ഫുഡ്ന്നെ മക്കളൊക്കെ പോയോ
ആഹ് ഇല്ലല്ല മക്കൾ ഇവിടണ്ട് സ്കൂൾ ലീവാണ് ഇവർക്ക് ആഹ് ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവും
ആഹ് ഇവർക്ക് ഇന്ന് എന്റെ മൂത്തോട്ടിക്കും ഇല്ല. ഓലക്ക് ഇങ്ങനെ സെന്റ് തോമസ് ഡേ ആയിട്ടേ ഓ
ആഹ് ആഹ് ശെരി ആഹ് വൈകുന്നേരം സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുവോ
സ്നാക്സ് ഉണ്ടാക്കണം അത് മക്കൾക്കു ഒരു നിർബന്ധമാണ് ഇനിയിപ്പോ അല്ലെങ്കിൽ ഈണ്ടാക്കിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം ബേക്കറിയോ നൂഡിൽസ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ എന്തേലും വേണം
എന്തൊക്കെയ ഉണ്ടാക്കല്
ഞാൻ അത് എണ്ണ കടീനെ ഉണ്ടാക്കലണ് പലഹാരം തന്നെ ഉണ്ടാക്കുള്ളൂ മറ്റേ പഴമ്പൊര്യോ ഉള്ളിവടെ അല്ലെങ്കിൽ ബ്രെഡ് തൊട്ടുള്ള എന്തെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ ഉണ്ടാക്കി കുത്തി വരകി കൊടുക്കണം ഹ ഹ എന്നാലും നാല് മണിക്ക് ചായക് സ്കൂള്ട്ട് വന്നിട്ട് എന്തേലും വേണം
അയിശരി ചോറൊന്നുംല്ലല്ലേ സ്കൂള് ട്ട് വന്നാല്
ഏ ചോറ് തിന്ന ആദ്യോക്കെ ഞാനതുപോലെ നിർബന്ദിപ്പിച്ച് ന്താ ചീത്ത പറഞ്ഞട്ട് കൊടു രുന്നു പിന്നെ ഓല്നടക്കണില്ല അത് പിന്നെ രാവിലത്തെ കടി ബാക്കി ഉണ്ടെങ്കി തിന്നും നമ്മള് ചായക്കടി ഉണ്ടാക്കണേല് എന്ത് ബാക്കി ഉണ്ടെങ്കി അപ്പ അത് തിന്നും ചായക്ക് നാല് മണിക്ക് സ്കൂള് ട്ട് വന്ന്
ഇവര്ചായക്കടിയൊന്നും തിന്നൂല. ചോറ് അവിടെവനെ സ്കൂളിൽ കിട്ടും ചോറ് അപ്പൊ അവിടുന്ന് തിന്ന്ന്ന വീട്ടിന്നെ ചോറ് ബേക്കോട്ടാണ് അപ്പൊ ഞാൻ വേം വന്ന് ചോറങ്ങട് കൊടുക്കാൻ നോക്കും
ആഹ് നല്ലതന്നെണ് പക്ഷെ കഴിക്കണ്ടേ കൈ ക്കാനല്ല പണിയാണ് നമുക്കൊരു സമാധാനണ്‌ ചോറ് തിന്നാല് വിഷപ്പൂല്ല നമ്മക്കൊരിതാണ്
പിന്നെ രാത്രി ഒരു ഒൻപത് മണിയൊക്കെ ആവുമ്പോ തിന്നാതിയല്ലോ
ആഹ് പിന്നെ അങ്ങനെ മതി ഇത് ഇങ്ങനെ ഇബല് എന്തെങ്കിലും കടി തിന്ന അപ്പൊ പിന്നെ അങ്ങനെ ഇപ്പൊ പോവും പിന്നെ എഴുതലും വായനയും പഠിക്കലും ഹോംവർക്ക് കീയല്ലൊക്കെപാടെ കഴിയുമ്പത്തന് വീണ്ടും വെശക്കുവേ ഉച്ചക്കിപ്പോ കുറേയും തിന്നൂലേല്ലോല് കൊണ്ട്പോണം ചോറ് കൊണ്ട്പോവുക അ അപ്പ അവത് കൊറച്ചേള്ളൂ അത് തീ കൊറച്ച് കൊറച്ച് കൊറച്ച് ഒപ്പം നിക്കും ആക്കണീന്റെ ഒപ്പം നിക്കും
അയ്ശേരി ആഹ് ചോറ് അവിടെണ്ടാവൂലല്ലോ ചോറ് സ്കൂളില്
എൻ ഇവോ എന്താ മോള് പഠിക്കണ സ്കൂളിലൊക്കെ ഉണ്ട് ഓള് വാങ്ങൂല ഇപ്രാവശ്യം എന്താ പെരിയിൽ നിൽക്കണം മടിയാണ് എന്നഞ്ഞിട്ട് ഇപ്രാവശ്യം മുതൽ വാങ്ങണില്ല മറ്റെ ആൾ പിന്നെ മറ്റേ പ്രൈവറ്റ് സ്കൂളിലാണ് ഇസ്ലാമിക് സ്കൂളിലാണ് അപ്പോൾ ഓൽക്കിന്നെ എന്തായാലും ഫുഡ് കൊടുക്കണം കൊടുത്തേക്കണം
ആഹ് ആഹ്
അപ്പൊ പിന്നെ ഒരാൾക്ക് ഉണ്ടാക്കല്ലേ
ക്ലാസ്സിന്റെ അടുത്തേക് കൊണ്ടുന്നു തരൂല്ലേ ചോറ് സ്കൂള്
ഇവർക്ക് വലിയ കുട്ടികൾക്കില്ല ഇത്ര ആറാം ക്ലാസ്സിൽ വരെ ഉള്ള കുട്ടികൾക്ക് കൊട്ന്നേരില്ല അറിയാം അവരിക്ക് വെരി നി ക്കണം ചെറിയ മക്കൊക്കെ കൊടു ന്നു കൊടുക്കൂ അത്രേ
അതെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരും ക്ലാസ്സിന്റെ മുന്നേക്ക് വാതിന്റെ അങ്ങോട്ട്
ആഹ കൊടന്ന് കൊടുക്കും. ബാക്കറ്റില് ഒരു ബാക്കറ്റില് കറി ഒരു ബാക്കറ്റ് ചോറ് കൊടന്നതേനു. ആഹ ഇവടെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കും. പക്ഷെ ഇ ബലിക്കൊന്നും ഇല്ല തോന്നുന്നു വലിയ കുട്ടികൾക്ക്.
അവർക്ക് അവിടെ ക വെക്കുണോടത്ത്,
ആഹ ആഹ അവിടെ വരിക്കണം. അ പോലിക്കതൊരു മടി. അപ്പൊ പിന്നെ ഒഴിവാക്കി. എന്തായാലും ഒരാൾക്ക് വെക്കണ വെക്കണ്ടേ രാവിലെ. അപ്പൊ പിന്നെ ഓൾക്കുമ്പാടന്ന ആക്കി. രണ്ടാൾക്കുബാട കൊടുത്തയ്ക്കും ഇപ്പൊ.
ആഹ അതാ നല്ലതാണ് ഏതായാലും വെക്ക്‌ ന്ന പിന്നേ കൊഴ
ആ അതാണ്പ്പേ ഒരാൾക്ക് ഒറ്റക്ക് വെക്കുമ്പോ നമ്മുക്ക് ഒരു മടിയക്കാര. അപ്പൊ പിന്നെ ഇതല്ലേ പിന്ന രണ്ട എന്തായാലും, ഓലിക്കിന എന്തായാലും വേണ്ടില്ല, ഒന്നും ഇല്ല അവിടന്ന് കിട്ടൂല, അപ്പൊ നമ്മള് ഡെലി അപ്പൊ പിന്നെ.
അവിടന്ന് ആണെങ്കിൽ പോലും ഇവിടുന്ന് എന്തെങ്കിലും ഒരു കൂട്ടാ കൊണ്ടോണം.
ആഹ ശെരിയ അത് ഇപ്പലും കൊണ്ടേന്നു. ഇപ്പള് മൂത്താള് വാങ്ങി നന്ന് ചോറ അവിടന്ന് വാങ്ങിന്നന്ന്‌ ഇവ്ടന്ന് കൊണ്ടേന്നു. അത് മ കൊ
ഉപേരി അങ്ങനൊക്കെ ഉണ്ടാവും ന്നാലും ഇവിടുന്ന് രുളകെയങ്ങു പൊരിച്ചത്, പൊരിച്ചത്
കഴങ്ങുപോരിച്ചതോ അല്ലെങ്കിൽ സോയാബിയോ മുട്ട അങ്ങനെ എന്തെങ്കിലൊക്കെ
ആ ന്ന ഞാൻ പറയു ന്ന പിന്നെ അവിട
അതാണ്
കൊണ്ടുവാണല്ലോ അയിനട്ടൊരു പ
ആഹ അതന്നേണ് ഉം. പ്ലേറ്റ് കൊടുത്തയക്കലല്ലേ?
ആഹ് അതെ പ്ലേറ്റ് കൊടുത്തേക്കലാണ് പിന്നെ എടക്ക് പണ്ടാവും ഐസ്
ഒറ്റക്കെ ഉണ്ടാവും
ആഴ്ച രണ്ടു ദസം പാല്ണ്ടാവും അപ്പൊ ഗ്ലാസ്
ആഹ്
ത് പറയഗ്രൂ
അതൊക്കെ വാങ്ങല് നിർത്തിപ്പൊ ഇവിടത്തെ ആള്
ആണോ?
ഉം ഹ ഒക്കെ നിർത്തി ഞാൻ പറയും പാലിന്ന് വാങ്ങണ്ട പാല്ക്ലാസ് വേ കുടിച്ച മുട്ട കൊന്നൂടെന്ന കു കേക്കയിലും കഴിച്ചൂടാറയും അപ്പൊ അതും വാങ്ങൂല അതൊക്കെ നിർത്തിക്കേണു ഒക്കൊരു മടി പെൺ കുട്ടിൾക്കൊരു മടിയല്ലേ അപ്പോ പിന്നെ ഓള് ഞൻ പോവൂല്ല ഞാൻ വാങ്ങൂല്ലറെയും
അ ശരി അതിനലും വയറ്റ് പോണോ അതാവോം
ആഹ് മാടിയാണ് അറിയ പിന്നെ ഞാൻ പിന്നെ നിർബന്ധിത്തി ലില്ല പ്പോ എന്താ ചെയീ്യട്ടെ ഇരുന്നു എന്നിട്ട് എന്താ കൂട്ടാനൊക്കെ ചോറിന്
ഇന്ന് ചിക്കനായിയിരുന്നു വെള്ളാഴ്ച വറും ചിക്കനാണ്ടാവ് വാ വെള്ളാഴ്ച എല്ലിട്ട സ്പെഷൽ ആക്കി ക്ക് ചില ദിവസം ബീഫ് ഉണ്ടാവും ചിലപ്പോ മീന ഉണ്ടാവും പച്ചക്കറീ ആവും ഉള്ളതിനനുസരി
എന്നാല നമ്മൾ ശ്രമിക്കും ഒരു സ്പെഷ്യലിനല്ലേ എന്നാ ഇവിടെ അങ്ങനെ തന്നെ ക്ഷേ കിട്ട് ട്ടല്ലെങ്കിൽ പിന്നെ അതന്നെ
മീനൊക്കെ ഇപ്പൊ നല്ല വെല നല്ല മഴയൊക്കെ പെയ്തോണ്ടായിരിക്കുംല്ലേ
ഉം നല്ല വെലണ്ട് ഇപ്പൊ മീനന് പക്ഷെ ടേസ്റ്റും ഉണ്ട് രസണ്ട്
ആഹ് മത്ത്യോക്കേ രസണ്ട് ആദ്യും മറ്റൊ രറ്റില്ലട്ടന്ന് അപ്പൊ പഞ്ഞിയ് ള്ള മത്ത്യല്ലേ പ്പ
ആഹ് അതെ അത് അത് ഭയങ്കര ഇഷ്ട ബല്ക്കോ അത് വേറെടുത്ത് ഉം പഞ്ഞില് പൊരിച്ചാല് ഭയങ്കര ഇഷ്ട
ചെയക്കെ അറിയുന്നത്ക്കോ
അതെ ആഹ് ഹ
അത് ഭയങ്കര ടെൻസ അ തയുള്ള പഞ്ഞോട്ട രസംന്താ മറ്റ
ആഹ് അത് മറ്റേതൊരു ഇത്ണ്ടാവൂല ഇതില് തര് തരി പോലെ ആവുമ്പോഴേ അപ്പൊ അത് വേറെ രസം കിട്ട്
അതെ! ! വീട്ടില് ചെടികളൊക്കെ
ഓ ചെടികൾ ഇപ്പളൊന്നുല്ല പ്പൊക്കെ പോയി ആ കൊറോണ സമയത്തേയിരുന്നു ചെടികളും വാങ്ങലും പരിപാലിക്കലും നല്ലാ ഇൻട്രസ്റ്റ് ആരുന്നു
ഏ കൊറോണ സമയത്ത്.
കൊറോണ സമയത്ത് ഇപ്പൊ അതൊന്നുംല്ല ഇപ്പൊ ഉണ്ട് ശെ അന്ന് വാങ്ങിയ നഞമ്മള് വാങ്ങിയിട്ട്ണ്ടാക്കിയതൊന്നുല്ലപ്പൊ അതൊക്കെ പോയി ഉം അതോളൊന്നുംല്ല ഉം ആ അന്ന് കൊറോണ സമയത്ത് എല്ലാരും ഒരു ചെടിമേ കുടിക്കുന്നു
ആഹ് ഒരു തോക്കിയിട്ന്ന ടൈപ്പ ഒക്കെ എന്തൊ
ആഹ് അത് അതൊക്കെ എന്റെടുത്ത് ഇഷ്ടം പോലെ ഇണ്ടായിന്ന് നല്ലോണം ഉണ്ടായിരുന്നു അത് മ എന്താ
ള്ള് പിടിക്കുന്നതാ തോന്നുന്നേ
ഉം അത് ന്നേ മ്മള് നല്ല നോക്കണം ന്താ നോക്കിയാ പിന്നെ എങ്ങനെ ഉണ്ടാവും വളക്കെ ഇട്ട് കൊടുത്തിട്ട് ക്ക നോക്കിയാ പച്ചപ്പില് നല്ല കട്ടീക്ക് നിന്നാലകരസ ണ് കാണൻ തൂക്കിട്ടാലൊക്കെ ആഹ് ഒക്കെ വാങ്ങിന്നു പിന്നെ അതിന്റെത് നിന്നപ്പോ പിന്നെ ഒന്നുല്ല
ആഹള ഇ
പിന്നെ ഈ മതില പണി ഉണ്ടായിരുന്നു ആദ്യം അപ്പൊ മതില പണി കഴിഞ്ഞിന്നില്ല അത് കഴിഞ്ഞപ്പോ കൊറെ ഒഴിവാക്കണ്ട് എന്നപ്പോ പിന്നെ അയ്നൊന്നും നിന്നിട്ടില്ല
പച്ചക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ
അതുംണ്ടാ ഇപ്പൊ വഴുതനങ്കിയും പച്ചമുളകും ഉണ്ട് കുറച്ച് മറ്റേ നമുക്ക് ഇവിടുന്ന് ക കിട്ടല്ലോ തയ്യള് കിട്ടുല്ലോ പഞ്ചായത്ത് നിന്നൊക്കെ
ആഹ് ഇങ്ങള് വാങ്ങിക്കലുണ്ട്
ആഹ അത് കിട്ടും നമു വെറുതെ എന്താ ഫ്രീ ആയിട്ട് വെറുതെ കിട്ടു
ഏ അത് ശരി
ആ അവിടെ കിട്ടലില്ലേ
ഏ ഇവിട അങ്ങനെ കിട്ടലില്ലോ
ആഹ ഇവിടെ കിട്ടലുണ്ട് വഴുതനങ്ങി പച്ചമുളകും പിന്നെ തക്കാളി തയ്യളൊക്കെ കിട്ടും ആ് ഉണ്ടാവേ അത് ചെറുത് കാരം കിട്ടാ തൈ ചെറുത്കാരം പിന്നെ നമ്മള് കുഴിച്ചിട്ടിട്ട് നമ്മളതിന് എടുത്തിട്ട് വേറെ കുഴിച്ചിട്ട് സെറ്റ ആക്കി ഉണ്ടാവ കച്ചി നല്ല ഇണ്ടാവും
അ ശെരി ഇവിടെ ഇതിന്ന് സ്കൂൾ
ഇപ്പോളും ഇവിടെ ഇള്ളത് എത്ര വെട്ടിക്കാഞ്ഞാലും വീണ്ടും ഉണ്ടാവും
ഏഹ് അത് ശരി പച്ചമുളക് പച്ചമള
ആന്ന് ചേലോര്ക്ക്ത് ഓരോ തരി നമ്മുക്ക് കിട്ടണനീന് അനുസരിച്ചിട്ടാണ് ഇവിടെ ഇന്റെ മൂത്തച്ചികൊകെ ഉണ്ട പച്ചമുളകിന്റെ കിട്ടിയത് ഇൻക് കിട്ടിയത് നീളന പക്ഷെ നല്ല എരിവ്ണ്ടാവും നല്ലതാണ്
ഇല്ല്യ ഇതുവരെ ഒന്ന് കണ്ടാ കണ്ടിട്ടില്ല സ്കൂളന്നൊക്കെ കിട്ടായിരുന്നു എന്തേലൊക്കെ
അത് മര മരങ്ങളല്ലേ കിട്ടാ
ചെലപ്പോ പച്ച ഇത് തക്കാളിന്റെ തൈയ്യൊക്കെ കൊണ്ടുവരുന്നതാണ്
ആഹ് ആഹാ ശെരിബിലക്ക് ആദ്യക്കെ കിട്ടിന്നു സ്കൂൾ നമ്മള് എന്താ പരിസ്ഥിതിത്തിന്റെ അന്ന് മരം തയ്യൊട്ടീന്നു അങ്ങനെ കിട്ടല്ണ്ട് ഉം അത് നെല്ലിക്കിം അല്ലെങ്കി എന്താ മഹാഗണി അല്ലെങ്കി അങ്ങനത്തെ അതൊക്കെയ്കാരം കാര്യയിക്കെ കിട്ടാ
ഇടി മഹാഗണി
ആ മഹാഗണി ആ മഹാഗണിയൊക്കെ കിട്ടിയിരുന്നു അല്ലെങ്കിൽ നെല്ലിക്ക
ആഹാ എപ്പളേങ്കിലൊക്കെ
തേക്ക് അങ്ങനത്തെ അങ്ങത്തേക്കെ കിട്ടീന്നു
നിങ്ങിപ്പോളും ഉണ്ട അവിടെ വലിയ മരല്ലങ്ങരം പറയും ന്റെ മരാണ്ന്ന്
ആ അന്ന് ഡയറി ഒക്കെ എഴുതിയിരുന്നില്ലേ നമ്മള് അത് ഞങ്ങൾകൊക്കെ ഉണ്ടായിരുന്നു അതെങ്ങെനെ ഉണ്ട്ന്നൊക്കെ നമ്മൾ ഡയറി എഴുതേണ്ടിയിരു
ആഹ ദിവസം ദിവസം ല്ലേ അയിനുള്ള മാറ്റങ്ങളൊ
ഉം നമ്മള് മാറ്റങ്ങൾ ഡയറിയൊക്കെ എഴുതേണ്ടിയിരുന്നു
ഇപ്പത്തെ കുട്ടി ണ്ടോ അവരൊക്കെ ഫുൾ
ഉം ഇപ്പൊ ഒക്കെ ഓൽക്ക് ഫോണും ടിവി അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ
ണ്ട് അന്ന് ഒരു മരം ഒരു വരം
മ് ഉം നമുക് അതിന്റെ കാര്യങ്ങൾ എഴുതാനും പിന്നെ ലാസ്റ്റ് നമ്മൾ കൊടുക്കും ടീച്ചർമാർക്ക് കൊടുക്കും അങ്ങനെയൊക്കെല്ലായ്നോ ഉം ഇപ്പൊ പിന്നെ അതൊന്നുമല്ല ഇപ്പൊ ഒരു ഫോട്ടം വിടലേള്ളൂ ഇപ്പൊ പരിസ്ഥ്യ അത് ചെലപ്പോ ആ ഫോട്ടോത്തിനായിട്ട് മാത്രം ഒരു തൈ പിടിച്ചു
എന്തൊക്കോ ഒരു ല്ല കേൾക്കാർ ഞാഇന്റെ മോൻകെഞ്ഞെ വിട്ടോട്തീന്നു ഫോണില് അന്ന് നോക്കുമ്പോല്ലായി
ആ അത് ആ അതിനെ പോ ആ ഒരു ഫോട്ടത്തിന് മാത്രായിട്ടാകാരം ചെൽപ്പ നമ്മളത് എന്താ ത വിടുള്ളൂ കയ്യി പിടിച്ച്ക്കുള്ളൂ ചെലപ്പോ അത്രയൊക്കെ തന്നെ ഉണ്ടാവൊള്ളൂ.
ഇന്നാ ഓക്കെ വിളിക്കട്ടോ ഇങ്ങ്ക്ക്
ആ ശെരി ഇന്നാ അയിക്കോട്ടെ